എന്തല്ല വിശേഷം
കേൾക്കുന്നില്ലേ
പ്പോ കേൾക്കാം
ഓക്കെ ഓക്കെ പണിഒക്കെ കഴിഞ്ഞ സുഖായിട്ടിരിക്കുന്നു
ആഹ് കഴിഞ്ഞു കുറച്ചും കൂടെണ്ട് ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഇന്ന് പിന്നെ എന്തോ ഒരു കാൽ വേദന അപ്പൊ പിന്നെ കാലം ഞൊണ്ടി ഞൊണ്ടിയ നടക്കുന്നെ
അതെന്ത് പറ്റി കാലിനെന്തു പറ്റി
പിള്ളേര് പോയി പിള്ളേര് പോയി കാലിൻ എന്ത് പറ്റിന്ന്റിയില്ല മടമ്പിനൊ ഒരു വേദന
ആഹ് എനിക്കും ഉണ്ടായിരുന്നേ ആ മടമ്പ വേദന എനിക്ക ഉണ്ടായിരുന്നേ അപ്പോൊ ഈ കാലാവസ്ഥ ഇങ്ങനെ കാലിന്റെ വിള്ളല് പോലെ ചെറു കയ്ക്കു വിള്ളലൊന്നും ഉണ്ടാവാത്തേെണ് കാലിന് ചെറിയൊരു വിള്ളല് ഞാ അതാണ അപ്പാ കെട്ടിയോൻ പറഞ്ഞു
മം
വേ വേതേന എനിക്കങ്ങനെ അമർത്തി ചോട്ടുമ്പോ വേദന തോന്നാണ് വിക്സ് തേക്കു തേച്ചോക്ക് പിന്നെ മസ്ലിം തേച്ചോക്ക് എന്നൊക്കെ പറഞ്ഞ് പക്ഷെ കൊറച്ച് റസ്റ്റ് പിന്നെ വേദനണ്ട്
അതെ അതെ എനിക്ക് പിന്നെ അതിനല്ല കാലിന്റെ കാൽ പാദങ്ങളിലല്ല ഇത് മടമ്പില്ലേ പുറകിലുള്ള ബിരിയാണി
ആഹ്
അവിടെ
ആഹ് ആഹ് ആഹ്
ഉം എന്താലും ഇക്കയുല്ല നീ എന്റെ കൂടെ ഒന്ന് വേര്ഒ ആശുപത്രില്ലോന്ന് പോവായിരുന്നു നമുക്ക്
ആഹ് ഓക്കെ എവിട്ക്കാ എവിടുക്ക എവടക്കാണ്
അവിടെ നിന്റെ വീടിന്റെ അടുത്ത് ഒരു യുനാനി ഉണ്ടല്ലോ അവിടെ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല
ആ ഞങ്ങള് കാര്യമായിട്ട് യുനാനി കാണിക്ക ല്ല്യ ഞങ്ങള് പിന്നെ പിന്നെ നാടൻ വരുന്നില്ലേ വൈദ്യരടുത്ത് ഇവിടെ വളാഞ്ചേരി ഉണ്ട് കുഞ്ഞിമോൻ വൈദ്യര് പറഞ്ഞിട്ട് ആ വൈദ്യരടുത്താണ് നമ്മള് കാണിക്കല് നമുക്ക് തൈലം എതൊക്കെ നമ്മ ഓരോത്തേും ഓരോരോ പിടുത്താണ് ചിലർക്ക് അക്യൂ പഞ്ചർ ഇപ്പ ഞമ്മള ഇവിടെത്തന്നെ അക്യൂ പഞ്ചറും ഉണ്ട്
അതെ അത അങ്ങനെയൊന്നും പഞ്ചാറാടക്കാനൊന്നും പറ്റൂല അന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ പിള്ളേർക്ക് സ്കൂള് പോവാനുള്ളേല്ലേ
അക്യ പങ്ചർ ആവുമ്പോ പിന്നെ പഞ്ചർ അടക്കല്ലേ അത് ആവുമ്പൊ സൂചിയോഗ ചികിത്സ ല്ലേ പക്ഷേ
അത്ശരി അതെ ടൈം എടുത്താ നമുക്ക് പറ്റൂല ഇവിടെ നമ്മുടെ പിന്നെ മെഷീൻ വിടെ വർക്ക് ചെയ്തോണ്ടിരിക്കണ്ടേ അവിട പോയിരുന്നാലേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായി പോകുലേ അപ്പൊ അതിനനുസരി ച്ചുള്ള ഒരു പിന്നെ ചികിത്സയാണ് വേണ്ടത്
എങ്ങക്ക് യുനാനിയല്ല
എന്തായാലും പിന്നെ ഇല്ല യുനാനി ഞാൻ കാണിച്ചിട്ടൊന്നുംല്ല എല്ലാവരും പറയുന്നുണ്ട് നിന്റെ അവിടെ അടുത്ത് യുനാ അനി ഇണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ ഞങ്ങളവിടെ പോയി അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനിതുവരെ യുനാനി യ് കാണിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ആഹ് നീ അവിടെയാണല്ലോ അപ്പൊ നിനക്ക് അവിടെ ഒരു പരിചയം ഉണ്ടാവല്ലോ എന്താണ് സ്ഥിതിന്ന് അറിയില്ലല്ലോ എന്താണെങ്കിലും പിന്നെ യുനാനി വേണ്ട ന്നാല് നീ പറയുന്ന ആയുർവേദിക്കില് പോയി നോക്കാം അല്ലാ ആയുർവേദം ഉണ്ടെന്നല്ല പറഞ്ഞേ നീ പറഞ്ഞില്ല ഇപ്പൊ ആയുർവേദംണ്ടന്ന്
അതാവോ എനിക്ക് അമ്മടെ വളാഞ്ചേരിണ്ട് ആയുർവേദണ്ട്
എങ്കില് എന്
നമുക്ക് പെട്ടെന്ന് മാറലുണ്ട് പിന്നെ മോൻക്കൊക്കെ പെട്ടെന്ന് ഒരിക്ക കാണിക്കുമ്പോ ത്തനല്ല റിസൽട്ടാണ്
ആഹ് ഇത് നമ്മള് പിന്നെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലേ കാര്യൊന്നും റെഡിയാവില്ലല്ലോ ഈ ഇപ്പൊ തുടങ്ങിയതാ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞാൻ മോളെ സ്കൂള് കൊണ്ടു വിടാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മുറ്റത്തേക്ക് പോലും ഇറങ്ങിയില്ല ഞാൻ മോളെ സ്കൂളില് കൊണ്ടുവിടാൻ പോയപ്പോഴേ കുറച്ച് ഒന്ന് കയറാനുണ്ടല്ലോ അവിടെ അതൊന്ന് കയറി കയറാൻ കഴിഞ്ഞിട്ടില്ല മേലോട്ട് കേയറിയില്ല മോളോട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് പൊയ്ക്കൊ മ്മച്ചീ കേറാൻ കഴിയുന്നില്ലന്ന് ഞ്ഞി പിന്നെ അവിടുന്ന് എങ്ങനൊക്കെയോ നോണ്ടി പിടച്ച് വന്നതാ വന്നിട്ട് ഇപ്പം ഇനിയിപ്പ ജോലികളൊക്കെ എടുക്കണം എടുത്തിട്ട് വേണം വരാനായിട്ട് എല്ലാം പതിയെ പതിയെ എടുക്കട്ടെ എത്ര സ് സമയം വരെ ഇണ്ട് അവിടെ ഒരു മണി വരൊക്കെ ഉണ്ടാവൂല്ലേ ഏഹ്
വണ്ടിവരൂല്ലേ മുറ്റത്തക്ക് വണ്ടി വരും
അച്നു ഇ വേണ്ടി വരും മോൾഡ സ് ക്കൂൾ ബസ്സൊന്നും വരില്ല ഇത് അതിലെ പോവും ഓട്ടോ
അവ്ടെ ഒരു മണി വെ രെയാണ് ഇള്ളത് രാവിലെ ഉ ഉച്ചക്ക് ഒരുമണി വരെ രാവിലെ ഒരു ഒൻപത് മണിക്ക് തൊടങ്ങിയാല് ഉം ഉള്ളത് ഉണ്ടാവൂല്ല ഒൻപത് മണിക്ക് തൊടങ്ങും
ആഹ് ആഹ് ആഹ് മതിയല്ലോ അത്ര വരെ ഇണ്ടാവോള്ളൂ എല്ലാസ്തും അങ്ങനെയാണെങ്കില് ഞാൻ വരാട്ടോ നെനക്കാണെങ്കില് ഇവ ടെ പിന്നെ ചക്കിം മാങ്ങിയൊക്കണ്ട് അതൊക്കെ എട്ക്കുന്നോ
ഇത് അയാളെ കൊറേ വർഷം മുന്നിക്കാണ് ആഹ് ചക്കെട്ത്ത്
ചക്കേം മാങ്ങേം വേണോ
മാങ്ങണ്ട് മാങ്ങാ നമ്മക്ക് ഇവിടെ ഇഷ്ടം പോലെ ഏത് മോഡലു മാങ്ങിം ഇവടെണ്ട്
മാങ്ങണ്ട്ല്ലേ എന്നാ മാങ്ങെന്ന് എനിക്ക്യിട്ത്തൊ ഇവടെ ആകെ ഒരു മോഡലേള്ളു
ആഹ് ഇവടെ പിന്നെ എന്തൊക്ക്യയൊ ഇബല് ഇവര് പറഞ്ഞേക്കാ അഹ്
ഉം അതെ കിളിച്ചുണ്ടൻ മാമ്പഴം പഴുത്ത് കഴിഞ്ഞാല് നല്ല ടേസ്റ്റാ പ ച്ചക്ക്യാണെങ്കിലും
പക്ഷെ എന്താന്നറിയോ മഴ മഴ പെയ്യുമ്പോ അഹ് വേഗം ഉള്ള് പുഴുക്കള് വരുന്നുണ്ട്
ആഹ് അങ്ങനെയാവുമ്പോ പറ്റൂല പക്ഷെ അത് പച്ചക്ക് കഴിക്കാന ന്തു രുചിയാ നമ്മള് ഈ പപ്പായൊക്കെ കഴിക്കുന്ന പോലെയല്ലേ
കഴിക്കുന്ന പോലെ അതെ അതെ അതെ ഉപ്പിലിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം
ആഹ് പക്ഷെ എനിക്ക് അച്ചാറിനും ഉപ്പിലിടാനൊക്കെ ഒരു അത്യാവശ്യം പുളി വേണം നമുക്ക് ഇങ്ങനെ ചുമ്മാ കഴിക്ക
നമ്മള് ഇതില്ലേടാ നമ്മള് ഇവിടക്കൊക്കെ പോകൂല്ലേ നമ്മള് കടൽ കാണാനൊക്കെ പോകുമ്പോ അവിടെണ്ടാവല്ലോ റോഡ് സൈഡിലൊക്കെ
ആഹ് അതെ വല്ല്താക്കി റ്റ് മുറിച്ച് വെച്ചിരിക്കണ അതെ
ക്കെ സ്കൂള്ക്ക് പോക്മ്പൊ കൊണ്ടോകാനക്കെ ഭയങ്കര ഇഷ്ടാണ് മോ
അതെ സ്കൂളിലേക്ക് പോകുമ്പോഴെന്നും നമ്മുടെ ഈ വർത്ത സാധനങ്ങൾ സോയാബീൻ പിന്നെ ഉരുളക്കിഴങ്ങൊക്കെങ്ങനെ വറുത്തു കൊടുക്കുന്നേലും നല്ലത് ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇതും കൊടുക്കാ
എന്റെ മോൾക്ക് ആകെ എന്നെക്കൊണ്ടൊക്കെ പരാതിയാണ് ഞാന് സ്പെഷ്യല് അതായത് ചി ക്കൻ പൊരിച്ചത് കൊട്ക്ക്ണില്ലാ സ്കൂളിലെ കുട്ടികള് മന്തി കൊണ്ടരണ്ട് ബിരിയാണി കൊണ്ടരണ്ട് ചിക്കൻ പൊരിച്ചത് കൊണ്ടരും ഞാൻ മാത്രം ഒന്നും കൊണ്ടോണില്ല
ആഹ് ഉമ്മച്ചി ആണെങ്കി ഇൻക്ക് ആകേ തരുന്ന അതൊരു മാങ്ങപ്പുലിട്ടാ തരു
അല്ല അവൾക്ക് ആകെ കൊടുക്കണ സോയാബീൻ പൊരിച്ചത് ഉരുള കേങ്ങ് പൊരിച്ചത് മുട്ട ചിക്കി പരത്തീട്ടൊക്കെ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഓൾക്ക് ഭയങ്കര ച്ചാണ് സർ പ്രൈസ് അപ്പൊ ത് ഞാൻ ന്ന് എന്ത് വിചാരിച്ച് മുട്ടച്ചോറൊക്കെണ്ടാക്കിട്ട് മോന്ക്കും മോൾക്കൊക്കെന്ന് മുട്ടച്ചോറ് ണ്ടാക്കിട്ട് അപ്പൊ എന്നും മദ്രസങ്ങട്ട് വിട്ട് വന്നാ ചോയ്ക്കും ഇന്ന് എന്താമ്മിച്ചി ന്ന്ന്താ സ്കൂൾക്ക് ഞാൻ പറഞ്ഞു എന്ത് ന്ന് ഒന്നുല്ല ന്നും വക്കണൊക്കെ തന്നെർഞ്ഞ് പോയിട്ടുണ്ട്
ആഹ് ഇഞ്ഞി പാത്രം തുറക്കുമ്പോഴായിരിക്കും സർപ്രൈസ് കാണുന്നെ അതെ അതെ അങ്ങനത്തെ സർപ്രൈസ് ആകുമ്പോ ഒരു രസാണല്ലോ പിള്ളേർക്ക്
കാരണം എന്താറിയോ ചെറിയ മോളക്കൊണ്ടേ പതിനൊന്ന് മാസല്ലേ ആയിട്ടുള്ളു ചെറു തിന് അപ്പൊ
ആഹ് അതാണ് തീരെ കുഞ്ഞല്ലേ
ഉം ആഹ്
സമ്മതിക്കുവോ സ്കൂള്ള് പറഞ്ഞ് വിടാനും അവരെ കൂടെ നടക്കാനൊക്കെ
ആയി കിട്ടുന്നില്ല ഒന്നിനും അല്ലാത്ത പ്രായല്ലെ പിന്നാരുല്ലല്ലോ വീട്ടിലേ ഇവിടെ നമ്മളെന്നല്ലെ ഉള്ളു ഞാനും കെട്ടിയോനും കുട്ട്യാളല്ലേ ഉള്ളൂ ന്നും പറയേണ്ട ഓരോ
പോവല്ലോ അവര അംഗം കഴിയണം രാവിലെ സ്കൂളിലൊക്കെ പറഞ്ഞു വിടണമെങ്കില്
പോയാല്
ഉം
ആണ്
അതേ പോയി കഴിഞ്ഞാല് പിന്നെ ഉറങ്ങൂല്ലേ
ഞ്ഞിപ്പൊ പോയാൽ ആണ്
ആ അവരുണ്ടാകുമ്പോ കളിക്കാന് കൂട്ടാണല്ലോ അവരെ പുറകെ ഇങ്ങനെ നടന്നോളുമല്ലോ
ഒരുവി
ഇത് ഉറങ്ങുന്ന സമയത്ത് നിനക്ക്യെന്തേയ ജോലിയൊക്കെ എടുക്കാലോ അല്ല മോളെ കൊണ്ട് വരാൻ ബുദ്ധിമുട്ട അല്ല മോളയും കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാവുമോ ഇന്റെ കൂടെ
ആ ആറ് മണി ആറ് കിച്ചണ ആറ് മണി ടു എട്ടര ഒമ്പത് മണിന്റെ ഉള്ളിൽ സകല പണി പണിയും കഴിച്ച് കുളികഴി
പിള്ളേര് പോ
കുളിയും കഴികും അല്ലെങ്കിൽ പ്പതേ മോള്റങ്ങിട്ട് പോ ഇ നേരത്തെ കുളിക്ക.
അതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ അതന്നെ
ആ അതെ അതെ അതെ അവള് പിടിച്ച് നടക്കൊള്ളൂ
ആ
ഇൻ്റേ ജോലി കഴിഞ്ഞു ജോലിക്കെ കഴിയും ഫ്രീ ആയി കടക്ക ഞാ ഇല്ല അതൊന്നുംല്ല
ജോലിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഒന്ന് ആആ് അതുകൊണ്ട് കൊഴപ്പല്ല ഇനി മോള ഉറങ്ങി എഴുന്നേൽക്കാൻ കാത്ത്ക്കണ്ടേ നമുക്ക് പോ പോണങ്കിൽ ഉറക്കത്തിന്ന് എടുത്ത് കൊണ്ടവരണ്ട എന്താന്നറിയോ എല്ലാ ഉറക്കത്തിന്ന് എടുത്ത് കൊണ്ടുന്നാൽ പിള്ളേരെല്ല ആവർക്ക് ഒരു കുറുംബായിരിക്കും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം യെഴുന്നേൽകേട്ടെ ഒരു മണി വരെ യെ ണ്ടല്ലോ.
ചെല്ലുണ്ടാക്കിയ
എങ്ങനെ
ആ അതതെ അവൾ ഇപ്പൊ എണീക്കും
ആ അപ്പ മതി മതി മതി ഒര അരമണിക്കൂർ മതി ഇതെല്ലാം എവിടന്ന് അങ്ങോട്ട് എനിക്ക് വേഗം ഇണ്ടലോ ആ ആ ചോറും കറിയൊക്കെ ആയി ഒക്കെ പിള്ളേർ പോകുന്നതിന്റെ മുന്നേ ആയി
ഉം ഹം ഹും ഹും
പിന്നെ ഇന്ന് വെണ്ടക്കക്കറിയാണ് വെണ്ടക്കക്കറിയാണ് വെണ്ടക്കക്കറിയും മീനും ഉണ്ട്
ഇവിടെന്ന് മോരുകറിണ്ട് മത്തനുപ്പേരി ഉണ്ട് മീനുണ്ട് മീൻ മത്തിയാണ് കിട്ടിയത് മത്തി പി യും പിന്നെ വ പുളിയൊക്കെ പിഞാ റന്നിട്ട് വെള്ളം അലീച്ചു വെച്ചിട്ടുണ്ടെഞാ കിക്കാൻ തന്ന ഒള്ളൂ പിന്നെ പപ്പടം പോ രിക്കഅ നേരത്തെ
ഉം കഴിക്കാൻ സമയത്ത് വർത്ത മതിയല്ലോ
ഞാനിപ്പ ഞാൻ ഒന്ന് കടാക്കി വിളിക്കാട്ടോ മോൾ ഒന്ന് ഓണന്നുക്ണോ നോക്കട്ടെ ഇപ്പൊ ഒന്ന് കട്ടക്കിട്ട് വിളിക്കാട്ടോ
ആ് എന്ന എന്നിട്ട് വരാൻ സമയത്ത് വിളിക്കിട്ടാ ശരി ശരി ആ